ഹലോ
ആഹ് ഹലോ ചേച്ചി പറയ്
കേക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം
എന്താണ് പരിപാടി ജോലിയൊക്കെയാണോ
ചെറുതായിട്ട്
ഉം ചുമ പിന്നെ പിന്നെ എന്തുവാ പറ വിശേഷം എന്തൊക്കെയുണ്ട് ഹലോ കേക്കുന്നില്ലേ
ഹലോ കേൾക്കുന്നുണ്ട് ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ആഹ് നന്നായിട്ട് പോകുന്നു എങ്ങനെ ഇണ്ട് ആരോഗ്യം എന്താണ് വയ്യേ പാടില്ലേ
പനി മഴയൊക്കെയല്ലേ അപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഒരു പനി വിട്ടതാ അതിന്റെ ചുമ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിട്ടി
ആഹ് ആഹ് ആരോഗ്യം ഭയങ്കര കഷ്ടമായി ഈ മഴക്കാലത്ത്
ആണ് അതെ അതെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ
ഓഹ് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു
എന്താ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ത് കിട്ടി ഹലോ ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ ചേച്ചി
ആഹ് എന്ത് പറ്റി ഇടയ്ക്ക് ഇടയ്ക്ക് ശ
റേഞ്ചിന്റെ ആയിരിക്കും മഴ ഉണ്ട് ഇവിടെ അതായിരിക്കും ആഹ്
ആണല്ലേ ഇപ്പം മഴയുണ്ടോ അവിടെ
ആഹ് ചെറുതായിട്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുവാ ഇത് രാവിലെ തൊട്ട് മഴയാ തെളിച്ചം ഇല്ല ഇവിടെ ഉം
ഇപ്പൊ നല്ല വെയിലായി തുണിയൊക്കെ ഉണക്കാനിട്ട് ഇനി എപ്പോഴാ മഴ ചതിക്കുന്നെന്നറിയില്ല
അയ്യോ ഒരു രക്ഷ ഇല്ല ഇവിടെ തുണി ഒണക്കാൻ കൂടി ടൈം ഇല്ല ചിലപ്പോ ആഹ് വെയിലോട് കൂടി ആയിരിക്കും മഴ വരുന്നത്
ആണല്ലേ ആഹ് ആഹ് ആഹ് പിന്നെന്താ മഴക്കാലം ആയി കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ട് അസുഖങ്ങൾ ഒരിട ഒരിടത്ത് ത്ത് പിന്നെ ഈ അലക്കി ഇടുന്നതെല്ലാം ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ പിന്നെയും സഹി ക്കാം എനിക്കീ എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസാ പറ്റാത്തത് ചെറുത് തൊട്ട് വലുതു വരെയും ആഹ് മഴയായിക്കഴിഞ്ഞാൽ മഴടെ ഒപ്പം ഓഫർ കിട്ടുന്ന പോലെ അസുഖങ്ങളും കിട്ടുന്നെ
ആഹ് അത് ശരിയാ എന്തൊക്കെയുണ്ട് അതൊക്കെ അങ്ങോട്ടും വരും ഹലോ
ആഹ് ആഹ് എടയ്ക്ക് സ്‌റ്റ്ക്ക് ആകുന്നു വീണ്ടും
അതൊക്കെ അങ്ങോട് വന്ന് കൂടും ആന്നെ അതീ റേഞ്ച് പ്രോബ്ലം ളം ഉള്ളോണ്ടാ
ആഹ് ആഹ് ആഹ് ഇതാ ഈ പനി തന്നെ എത്ര തരത്തിലുണ്ട് നമ്മള് കേട്ടിട്ടില്ലാത്ത ഈ പനിക്കൊക്കെ ഇങ്ങനെ പേര് ആര് പറഞ്ഞുവിടുന്ന എന്നൊള്ളയാ
ആഹ് സത്യം ഇപ്പൊ തന്നെ വൈറസുകൾ തന്നെ കണ്ടില്ലേ ഇല്ലാത്ത എന്തോരം വൈറസ്‌കളൊക്കെയിരുന്നു
കൊ ഒരു കൊറോണ വന്നേന്റെ ക്ഷീണം മാറിയില്ല അപ്പോ അപ്പടെത്തേക്കും അട്ത്തെയിന്റെ ബാക്ക്യയതെപ്പോൾ എന്ത്‌വാ ബോൾ ഷിഗല്ലാ അങ്ങനെ കൊറേ
ആഹ് ഷാ അതെ കൊറേ എറങ്ങീട്ട്ണ്ട് വൈ റസിന്റെ എന്താണ് ഒ ഒരുപാട് എണ്ണം ഉ ണ്ട് ഏതാ വര്ണേന്ന് പറയാ ഇത്പ്പ ഇ കൂടുതലും നമ്മളിപ്പോ കൂടുതലും മഴക്കാലം ആവുമ്പത്തേക്കു ചൂടുവെള്ളം കുടിക്കാ പിന്നെ കാ കു കൂ എന്താണ് അന്നന്നുള്ള ഫുഡ് കഴിക്കാ ഭക്ഷണം കഴിക്കാ നോക്കുക
ആഹ് നമ്മടെക്കൊരു അതാ സത്യം സ ത്യം നമ്മളൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചാ കൊറേക്കെ അസുഖങ്ങള് മാറ്റി നിർത്താം കാരണം ഈ ഫ്രിഡ്ജ് വന്നതോട് കൂടി എന്താ എല്ലാർക്കും കുക്കെയ്യാനുള്ള മ ടി കൊണ്ട് രണ്ടു ദിവസത്തേക്കൊക്കെ ഒന്നിച്ചങ്ങ് വെക്കും അങ്ങനെ അത് ഫ്രിഡ്ജിലോട്ട് കെയറ്റി വെക്കും പിറ്റേന്ന്ട്ത്ത് ചൂടാക്കും സുഖവല്ലേ പക്ഷെ പണ്ടൊന്നും അങ്ങ
അതെന്നെ പക്ഷെ ഇവടെ ഭയങ്കര പ്രശ്നാണന്നേ വീട്ടില് അങ്ങനെ വെക്കാ സമ്മതി ക്കൂല ഇതിലും നല്ലത് ഹോട്ടലീന്ന് നമ്മടെ ദോ ആ പോലീസ് സാര് അവടെ ഹോട്ടിലീന്ന് പിടിക്ക്ന്നോക്കെ വീട്ടിലീന്ന് പിടിക്ക അവിടെന്ന് കഴിക്ക്ണ്ടാനു ഇതൊക്കെ പറഞ്ഞോണ്ട് എന്നെ വഴക്ക് പറയും ഞാൻ പറയും നമ്മക്ക് നമ്മള് ഫ്രീസറ്ലെ ല്ലം വെച്ച് ആവശ്യത്തിന് നമ്മ എട്ത്തെട്ത്ത ഉപയോഗിക്ക്ണത് കാരണന്നെച്ചാ എന്തോരന്നെച്ച് കൊറേ ഇണ്ടാക്കാൻ പറ്റൂലല്ലോ ചേച്ചി നമുക്ക് ഇച്ചിരി ഇച്ചിരില്ലേ വെക്കാൻ പറ്റത്തൊള്ളൂ ആരും ഇപ്പൊന്നും കഴിക്ക്ണില്ല പിള്ളേരാണെങ്കിലും ചോറ് കഴിക്കല് കൊറവാ വേറെന്തെങ്കിലൊക്കെ കഴിക്ക്ന്നത് കൂട്ണോള്ളൂ
ആഹ് ഹാഹ് പക്ഷേ മക്കക്കൊക്കെ
ഇണ്ടാക്കാൻ പറ്റത്തൊള്ളൂ
അതെ അതെ പക്ഷെ മക്കക്കൊക്കെ കഴിവതും എന്താ പറയാ ഈ അന്നന്നത്തെ ഫുഡ് കൊട് ക്കാ നോക്കണം മാക്സിമം ചോറൊക്കെ ആയാലും നമ്മള് എളുപ്പ പണി നോക്കും ആർക്കും ഇപ്പെന്താ പറ്യാ
ഇപ്പൊ ഫ്രീസെയ്ത് വെക്കണന്ന് വെച്ചാ അ ആഹ് മെന ക്കെടാ വെയ്യ ഒന്ന് ഇണ്ടാക്കി വെച്ചാ അത് ആഹ് അതോന്ന് ചൂടാക്കി ചൂടാക്കി നമുക്ക് ഹീറ്റ്യ്തെട്ക്കാവുന്നേ ഒള്ളു ഉം നമ്മടെ ജീവിത സാഹചര്യം അങ്ങനെ പൊതുവില് എല്ലെ ആരോഗ്യ ഭാഗത്ത് എല്ലാത്തിലും വ്യത്യസ്ത്തപ്പെട്ടോണ്ടിരിക്കുവാ
അതെ അതെ അതാ അതോണ്ട് അസുഖങ്ങളും കൂടുതലും പട്ട പണ്ട്ള്ള ആൾക്കാർക്ക് ഇത്രയൊന്നും ഇല്ല മാത്രല്ലാവര്ക്ക് പനി എന്താച്ച്ലീ വല്ല്യ എന്താ പറയാ അസുഖങ്ങള് വന്നാല് അവരതൊക്കെ തരണം ചെ യ്ത് മാനേജ്യ്ത് പോവാരുന്നു ഇപ്പ അങ്ങനാന്നോ എന്തെങ്കിലും ഒരു ചെറിയ തുമ്മല് വന്ന പോലും എല്ലാർക്കും ഷയ് ക്ഷീണം
പടരും പെട്ടെന്ന് പടരേയും ചെയ്യും ത വെയ്യായ്മേടത് നമ്മടെ സാമ്പത്തികാ അ ഈ അന്തരീഷും ആരോഗ്യപരമായിട്ട് സേവനൊക്കെ അനുഷ്ഠിക്കുന്നൊക്കെ കൊണ്ട് വികസനൊക്കെ കൊണ്ട് വന്ന് നമ്മളെ ഈ പൊതുവേ നമ്മള് ഇങ്ങനെ ആയി പോണത്
ആണാണ് പക്ഷ്
ഏ ആർക്കും ഒരൂ ച്ചാ ആരോഗ്യപരമായിട്ട് ഇപ്പ നോക്കുന്നതേക്കും വെല്ല യോഗക്കൊക്കെ പോവ്ന്നോണ്ടാ അല്ലാതെ ഫു ഡില് വന്നതോക്കെ ഇപ്പൊ പിന്നിം മാറ്ണ് ണ്ട് അതും വെജിറ്റബിൾസും സാലഡൊക്കെ കഴിച്ചിട്ടാണ് പക്ഷെ നമ്മുടെ രീതി ഫോളോ ചെയ്താ മതി അതാ അത് മുൻനിർത്തിക്കൊണ്ടായാ മതി
അതെ അതെ അതാർക്കും വെയ്യാലോ ഒന്നാമത്തെ കാര്യം ആർക്കും അതെ ആർക്കും ഒന്നത്തെ കാര്യം സമയമല്ല പിന്നെ ആർക്കും കഷ്ടപ്പെടാൻ വയ്യ സാഹചര്യം മാറിയില്ലേ പണ്ടത്തെ ഇല്ലായ്മ ആ ഒര്ത്
അതെ ഇല്ലായ്മ പിള്ളേർക്ക് അറിയില്ല ആ
അറിയില്ല അഹഹ
ബിക് ആചാ എല്ലാവരും മീഡിയം പക്ഷെ നമ്മുടെ ഒരു എടത്തരം ഫാമിലി എല്ലാവരും കൊറക്ന്ന് പറഞ്ഞാ പറയാനായിട്ട് നമുക്ക് കയ്യിൽ എണ്ണാവുന്നവരേ ഒള്ളു അതില് കൂടുതലും നമുക്ക് കാണുന്നവരെല്ലാം ഒന്ന് ഇച്ചിരി നൂറ് രൂപങ്കിലുംഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ട്ടണ രീതിയിലാണ് എല്ലാവരുടെയും ജീവിതം
അതെ അതെ എൽ സാഹചര്യം മാറുന്നനുസരിച്ച് ചെറ് രീതികളും മാറിന്നുള്ളതാ
അതെ ഓപ്പർച എന്നച്ചാ കആസ സ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി
അതെ യതെ
സാങ്കേതിക വിദ്യയാലും എന്താ എന്ത് എല്ലാത്തിനും പുരോഗമനവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താ പറയുന്നെ ആരോഗ്യസ്ഥിതിക്ക് മാത്രം വലിയ പുരോഗമനം ഒന്നുംണ്ടായിട്ടില്ല പുരോഗമനം ഉണ്ടായിട്ടില്ല അതെ എന്നാ ഹോസ്പിറ്റലുകളും
പൈസപരമായിട്ട് പുരോഗമനം ഉണ്ടാക്കാൻ കുറെ കാര്യങ്ങളുണ്ട് ഉ
ഉണ്ട്ണ്ട് അതെ പക്ഷെ ന്ന് ന്ന് ചോദിക്കാ അന്നൊന്നും ഇത്ര ആശുപത്രികളൊന്നും ഇല്ല എന്താ പറയഇ ഇന്ന് ഇന്ന് എന്താ പറയാ ഒരു ഏര് യതിൽ തന്നെ ഒരു കൊറഞ്ഞത് അഞ്ച് ആശുപത്രി കാണും ഗവൺമെന്റ് ഹോസ് സിറ്റിലയിട്ടണ്ട് പ്രൈവറ്റ് ഒന്നിനന് ഒന്നിന് ഒന്നിനന് കെട്ടിപൊക്കൊണ്ടിരികുവ ഏച്ച ഒരു ഒരു ബിസിന എന്ന പോല ആശുദ്
അതെ വ്യവസായം കണക്കിലെടുത്ത് പോകുന്നതാ നമ്മുസ നമ്മുടെ ജീവിത രീതി തന്നെ വ്യവസായമായിട്ട് കണ്ണൊടിച്ച് ഇപ്പ പോയിക്കൊണ്ടിരിക്കുന്ന
എനെ ശനി അനുസരിച്ച് എല്ലാർക്കും വയ്യദാനം എന്തൊക്കെ അസുഖങ്ങളാ ഒരു വീട്ടില് ഒരു വീട് എടുത്ത അസുഖ ഇല്ലാതെ ഒരു ചുരുക്കയിയിരിക്കും ജീ എന്തുവാ ജീവിത ശൈലി രോഗങ്ങള്
ഇത് ന്ന് വച്ചാ ഈ ഹാ ഇഹ് നമ്മള് പുറമെ പുറത്തുള്ളവര് നമ്മുളെ ജീവിത സാഹചെര്യയം അവരെ ഏറ്റട് അവരുടെ ജീവിത സാഹചര്യം നമ്മളായിട്ട ചുട്ത്തെട് പോണതാണ് ഏറ്റവും വലിയ പ്രശ്നം അതന്ന് വെച്ചാ അവരുടെ അവിടെ അത് ഹെൽത്തി ഫുഡ് ആയിരിക്കാം അവര് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത്രയും ക്വാളിറ്റി ഉണ്ടാവു അത് ഇവിടെ വരുമ്പത്തേക്കും അത് വേറെ കണക്കിൽ അവരിവിടെ കൊണ്ടുവരുന്നത് അതാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്
അതിഇതി ഈ മസാലകൾല്ലെ പാക്കറ്റിൽ വരുന്ന മസാലകളെല്ല നമ്മള് കുക്ക്യ്ത് പുറത്തുന്ന് മേടിക്കുന്നതിൽ ചേന്ന് മസാലകളൊക്കെ
നല്ല ടേസ്റ്റും അല്ല നമ്മള് ഇവിടെ അവര് വെറെ അവര് അവിടെന്ന് വന്നവരായി അവിടെ കഴിക്കുന്ന ഇവിടെ കഴിക്കുന്നന്തൊരു വ്യത്യാസവാ എന്ന് പറയുമ്പതെക്ക് അവര് അത്രയും ക്വാളിറ്റി ഉണ്ട് നമുക്ക് എദാ കൊള്ട ആ ഒരു
പിന്നെ എന്താ പറയാ അവര് അവിടെത്തന്നെ ചിലപ്പോം കൃഷി ചെയ്ത് ഏമ്മേ ഉപയോഗിക്കുന്നതായിരിക്കാം നമ്മൾ ഇവിടുന്ന് പൊറത്തുനിന്നോക്കില്ലേ അതിനകത്തെ എന്തെല്ലാം മായങ്ങള്ൾ ചെയ്യ്ന്ന് നമ്മള് കാണുന്നില്ലല്ലോ പക്ഷേ എന്താല്ലക്ക മഈ
ഇജ്ർകുതോ അത് നമ്മൾ ശരീരത്തിന് കൊള്ളൂലാത്ത അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലാത്ത കാര്യങ്ങൾ ചേർത്ത് അതിൽ മാത്രള്ള ഒരു പ്രശ്നം മാത്രമേള്ളൂ
അത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണൊന്നാർക്കും വേണ്ട. ഇന്നാ നമ്മൾ വീട്ടിലൊക്കെ എന്തധികം മായം ചേർക്കാതെ ഉണ്ടാക്കും. പക്ഷെ ടേസ്റ്റ് കുറവായിരിക്കും. അതെ പോന്നവേശത്തിന് അതെ അതെ. രുചി നോക്കി പോയി എന്താ പറയാ നമ്മുടെ വീട്ടിൽ ലുണ്ടാക്കുന്നതിന് രുചിയില്ലന്ന പറണെ അതേ സമയം പൊറത്തോട്ട് പോയാ എല്ലാർക്കും വിശപ്പ വീട്ടിലില്ലാ ത്ത വെശപ്പ പൊറ്ത്ത് പോയാല്. രുചി നോക്കിപ്പോവും വെഷ അറിഞ്ഞൊണ്ട് ഉള്ളിലോ ട്ട് കയ്ക്കെൻ ചെയ്യുന്നത്
പത്തൂസം പട്ടിണികിട്ട പോലെയാണ് പൊറത്തെന്നാ കഴിക്കണ കാഴ്ച്ചകണ്ട.
അതെ അതെ. അന്നേരം നമ്മൾ വിചാരിക്കും കഴുപ്പ് കാണുമ്പോ നോക്കൂ ഇത്രയും വെശപ്പോ ഇത്രേ എന്റെ കൊച്ച് ഇത്രയു കഴിക്കുവാരുന്നോ.
അതെ വീട്ട് ചെല വീട്ടില് ആഹ വീട്ടിൽന്ന് വേണ്ട ചെല അപ്പൊ വല്ല നമ്മള വെല ആരുടെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പൊഴാ. യെശ്ശോ ഇതെന്ത ഇതിനൊന്നും കൊടുക്കാറില്ല അതില്ലെ എന്താഇങ്ങന.
ട്ടുണ്ടായി ഞാൻ വെചാരിക്കും മനസ്സൊണ്ട് ഓർക്കും അവിട്ന്ന് പറയാൻ പറ്റ റ്റോം നമ്മളേം പറയിപ്പിക്കാനായണ്ടായണ്ടായ ജന്മ
ഒരു വിധ സാധനൊന്ന്ണ്ടാക്കി കൊടുത്താ കഴിക്കത്തില്ല വല്ല്യോട്ത്തൊന്ന് ചെല്ലുമ്പത്തേ ഇത്തന്നെല്ലെ വീട്ടിലുണ്ടാക്കണത്. അങ്ങനെയല്ല അവിടെ ഇണ്ടാക്കുമ്പോ എന്ത പുതിയതായിട്ട് കാണുന്നത് പോലെയാ പിള്ളേർ.
ആഹ് അതെ അതെ നമ്മളെ ചെലപ്പോ ഈ ലാഭപ്പെടുത്തുന്നേയായിരിക്കും
അതുപോലെ നമ്മുടെ അമ്മമ അമ്മേ ആരെങ്കിലവിടൊക്കെണ്ടെങ്കി തീർന്ന്. എടീ കൊച്ചിനൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കെടീന്നറുവത്തേക്ക് എനിക്ക് ദേഷ്യം കയറു നമ്മ എന്തോ ഇണ്ടാക്കി കൊടുക്കാ ത്ത പോലെയ പറ്ച്ചില് കേട്ട അഈ അമ്മമ് ഞൻ അമ്മനോട് ചോയിക്കെപ്പോ അമ്മനോട് ചോയിക്കും അമ്മ അമ്മാ ആ ടൈ ഞങ്ങൾടെ ടൈമില് അമ്മനോട് ആരെങ്കിലു ചോയിച്ച് ന്ത ഇന്നിണ്ടാക അപ്പൊ അമ്മേടെ ഫീൽ എന്തായിരിക്കും അതന്നെ എനിക്ക് ഈ ഫീൽ ഇപ്പ ചെയ്യത്തുള്ളൂ. ആഹ് നീ എന്തെങ്കിലു കാണിക്ക് നീ എന്തെങ്കിലു കാണി മക്കളെ നോക്കി മോളെ നോക്കിക്കോ മക്കളെ നോക്കിക്കോ വെരികയ്
അങ്ങനെ അവര് കാണിക്കുന്നതിനെല്ല ലാസ്റ്റ് തലയിൽ വരുന്നത് നമ്മുടായിരിക്കും. ഇങ്ങനെ കേക്കാനായിട്ടുണ്ടായ ജന്മങ്ങളാ അമ്മമാര്.
അതെ ചെയേ നിക്കാൻ കൊടുക്കരുത് ഞാൻ നിക്കാൻ കൊടുക്കത്തില്ല ഞാൻ അപ്പ തന്നെ മറുപടി ഇണ്ടാവൊനിക്ക്.
ഞാൻ പിന്നെ ആ വീട്ടി വന്നാ ദേഷ്യം തീർ ക്കും ഞാനും അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് പറയും ദേണ്ട തിന്നടാ ഇത് നീ അവിടെ പോയി തിന്നില്ലേ ന്നാ തിന്നടാ. അന്നൻ്റെ സോറിയൊക്കെ പറഞ്ഞകേക്കാം എന്നാ ശരിന്നാ ഞാൻ വിളിക്കാവേ ആ ശരി ശ്